ഹലോ
ഹലോ
ആ എന്തൊക്കെണ്ട് വർത്താനം
ഓ സുഖായിട്ട് ഇരിക്കുന്നു അല്ഹംദുലില്ലഹ്
ആ ആ ഓ നല്ലതന്നെ ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ചില്ല കഴിക്കുന്ന ടൈം ഒമ്പത് മണിയൊക്കെ കഴിയൂടാ ഞങ്ങൾതപ്പം ചായ ചായ രണ്ടാമതരു കുടിയും കൂടി കുടിച്ചു ഭയങ്കര വിശപ്പ് അപ്പൊ കൊച്ച ബ്രെഡ് ബ്രെഡ് വാട്ടി ചായൊക്കെ കുടിച്ചു എല്ലാവാരും ഇത ഇപ്പ കഴിഞ്ഞിട്ടേ ഉള്ളൂ
അതന്നെ ഒരു കാലം അവരെ എല്ലാരും ഒരുമിച്ചുണ്ടാവും കുറച്ച് പ്രായമൊക്കെ ആവുമ്പോളാണ് ഞാനിങ്ങനെ അലോയിക്കാർന്നഒരു ന്യസ് കണ്ടപ്പോളേ ഒക്ക ഈ വയസ്സന്മാർക്കെ ഈ വൃതന്മാർക്കൊക്കെ ഞാൻ പറയുമ്പോ എന്ത ശരിക്കും പ്രായം കഴ ഞ്ഞാൽ അവക്ക് ആരുും ഇല്ലാത്തൊര അവസ്ഥല്ലേ മക്കളൊന്നും നോക്കാനില്ലാതെ ഇന്നിപ്പോൊ ഒരു നു ഒരു വയസ്സായ ഒരാളെ കണ്ട് അയാളെ മക്കളൊക്കെ അയാള പഠിപ്പിച്ച് വളർത്തി വലിതാക്കി സെറ്റിലക്കി വിദേശത്ത് ഇങ്ങോട്ട് ആ അച്ഛൻ മാ ത്രം ഒറ്റക്കൊരു വീട്ടില് ചർക്ക് ഇ വൃദ്ധ അവഓലെയൊക്കെ സംരക്ഷിക്കാാന് ഒരു നല്ലൊരു നിയമകൊണ്ടുവരുണം
അതെ നല്ല നിയമം അവരെ സംരക്ഷിക്കാനല്ല വൃദ്ധസദന ആക്ക ല്ല ശരിക്കും വീട്ടിൽ തന്നെ മക്കള് ന്നെ സംരക്ഷിക്കണംന്ന് പറഞ്ഞട്ടൊ നിയമം വരണം
ആ വൃദ്ധസദനൊക്കെ ഒയി വൃദ്ധസദനക്കെ പറുമ്പോ ഒയിവാക്കണം കാരണം ഒൽകെ അത് ഭയങ്കര ഫീലിംഗല്ലേ അവസാന സമയത്ത്
ഭയങ്കര ഫീലിങ് മാത്രല്ല അവിടൊള്ളോ രൊന്നും നമ്മള് സ്വന്തം ആക്കാര് നോ ക്കുന്നത് പോലെ എന്താാലും ആരന്മാര് നോക്കൂല അപ്പൊ പിന്നെ ആ അതെ അപ്പൊ പിന്നെ അങ്ങൻത്തൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഒഴിവാകണം ശരിക്കും വൃദ്ധസദനൊക്കെ. എന്നിട്ട് ഇതേപോലെ അല്ലെങ്കി പിന്നെ ആ വൃദ്ധസദനൊക്കെ ആവം ഏത് അറിയ്‌ നമ്മളെ ഈ
ആആ ആ ആ അതന്നെ നാടും വീടും കൂടൊന്നും ഇല്ലാത്തവരുണ്ടല്ലോ
ആ ഓര്ക് ഓക്കെ അതെ മറ്റ് അല്ലാത്തവരെ ത് നിർബന്ധായി റ്റ്മ് വീട്ടിലുള്ളോര് തന്നെ സംരക്ഷിക്കണം നിയമം വരണം
അത് വേണം കാരണം അത്രയും ഉം. പഠിച്ച് മക്കളെ പഠിപ്പിച്ച് ഒരു സെറ്റിലാക്കിയ അത്രയും പണക്കാരാണ് വൃദ്ധ സദ
കൊണ്ടാക്കുന്ന അതെ നമ്മി ആലോയ്‌ച്യൊക് നമ്മളൊക്കപ്പ മ്മളെ മക്കളൊക്കെ അമ്മള് ഇത്രീം നല്ല ലാളിച്ച് ഓമനിച്ച് വളർത്തിട്ട് വൽതായി കഴിഞ്ഞാ മക്കള് നമ്മളൊക്കെ വൃദ്ധസദനത്തിലും മറ്റും കൊണ്ടാക്കിയാലുള്ള അവസ്ഥ അങ്ങനെ ആവാതിരിക്കട്ടെ.
ആഹ് അതന്നെ അങ്ങനെ എത്ര കഷ ആഹ് അത്ര ഒരു കുട്ടി വളർന്ന് വര്ണങ്കില് എത്ര ഒരു ഗ അമ്മ ത്ര കഷ്ടപ്പെടുലെ അച്ഛൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. അമ്മ ആ കുട്ടിന്റെ വളർച്ചന്റെ ഒരു പ്രായം വരേ അമ്മ കഷ്ടപ്പാടാണ് പാല് കൊടുത്ത് ഇവനെ പോറ്റി, വളർത്തി സ്റ്റെപ്പ് സ്റ്റെപ്പ് പ്പാക്കി കൊണ്ടുവരാൻ തന്നെ. അതേപോലെ തന്നെ അച്ഛനും കഷ്ടപ്പെടുന്നുണ്ടല്ലോ ജോലി എടുത്തിട്ട് ഇവരെ പോ റ്റെണെങ്കില്
ആഹ് അതെ.
ഒന്നും ഇങ്ങട്ട് പിന്നെ മക്കള് ഇതാക്കുന്നില്ല ഒരു പ്രായായാല് എത്രണ്ണം ഇണ്ടങ്ങനെ.
ആഹ് അതെന്നെള്ളു കേക്കാന്. എന്താ ചെയ്യാന്നാ പിന്നെന്ന് പറഞ്ഞാല് ഇങ്ങട്ടിപ്പോ അവരെ നാട്ടില് ആഹ് വയോജന സംരക്ഷണംന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലയ പദ്ധതികളൊക്കെ ഇണ്ട് പക്ഷെ ഒരു ആ ഒരു ഒറ്റ ഒറ്റപ്പെടലെന്നും ഇണ്ടാവല്ലോ മനസ്സ് ഇന് അത് പുറത്തുന്നുള്ള കുറേ ആൾക്കാര് നോക്കുന്നമാരി അല്ലല്ലോ ആഹ്.
പ്രോഗ്രാമിണ്ട് ഇവിടെ ഞങ്ങളവിടെ ഡെയിലി
ആഹ്.
ആഹ്.
ർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടാ
ആഹ് അവർ ആഹ്.
ഉം. എന്നാലും എന്താണ്?
അതുകൊണ്ട് ഇപ്പൊ അവരതങ്ങനെ ഇതാക്കുന്നുന്നത് കൊണ്ട്
പാവങ്ങള് എത്ര കഷ്ട അപ്പ ആ അത് ഞാനങ്ങട്ട് അച്ചനെ കണ്ട് കരഞ്ഞു പോയി കാരണം അച്ഛൻ കരയാണ്. ആഹ് വീട്ടിലുള്ളിൽ ഒറ്റക്ക് അപ്പൊ മക്കൾക്ക് ഒരു പ്രായായാലും സ്റ്റാൻഡേർഡ് കൊറവാണ് അച്ഛനൊച്ച ഇടുന്ന് പറഞ്ഞിട്ടാല്ലോ അ അവിടെ ഒറ്റക്കാക്കി പോയത് അവര് ഇതും മക്കളും ചിന്തിക്കുന്നില്ല പ്രായവുന്നൊന്നും
നാളെ അതെ നാളെ നമ്മളും അവസ്ഥ ൽ എത്തും ന്നുള്ളത് അവര് ആലോചിക്കുന്നില്ല
ആ അതെ ശരിക്കും ഗവൺമെന്റ് ഇങ്ങനത്തെ ആ മ മക്കൾക്ക് അങ്ങനെ വൃദ്ധസദനത്തിലൊക്കെ കൊണ്ടുവന്നിടുന്ന മക്കൾക്ക് ഈ ഗവൺമെന്റ് നല്ല ശക്തമായിട്ടുള്ള തീരുമാനം തന്നെ എടുക്കണം ഓരുടെ സ്വത്തുക്കളൊന്നും ആ മ ത്ക് കൊടുക്കരുത്
അതെ
ആ
അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കണം അവരെ നോക്കുന്നവർക്ക് മാത്രേ ഇനി ആ എന്താ പറയാ ഇത് കൊടുക്കുള്ളൂ സ്വത്തൊക്കെ കിട്ടുള്ളൂ എന്ന് അല്ലെങ്കിൽ അവരുടെ കാലശേഷം മാത്രം അങ്ങനെ എഴു
ആ അങ്ങനെ എഴുതി വെക്കണം കാലശേഷം മാത്രം മക്കള് നല്ലം പോലെ നോ അ ആ
ങ്ങോട്ട് ഓരിഭാഗം ചെയ്തുങ്ങാണ്ടെല്ല സ്വത്തും അങ്ങോട്ട് കൊടുക്കും അപ്പൊ പിന്നെ മക്കള് തട്ടി കളിക്കല് തുടങ്ങും മ്മനിം അച്ഛനിം
ആ അച്ഛനി തട്ടി കളിക്കാൻ അവർ അത് വരേ ആ സ്വത്ത് കിട്ടുന്നവരേ അമ്മനി അച്നി ഭയങ്കര രീതിയില് അത്‌ കൊന്നാക്കി അങ്ങനെ ആക്കി നിക്കും സ്വത്തം കയ്യിലിട്ട് ചില മക്കളുടെ സ്വഭാവം അങ്ങ് മാറും ചേലോര് അങ്ങനെ വല്ല സ്റ്റാൻഡേർഡ് ഉള്ളവരായി പഠിപ്പ പ്പും വിവരവും ഒക്കെയുള്ള ടീമാണ് അദ്ധ്യാപകരാണ് അന്ന് ആ അച്ഛനെ ഉപേക്ഷിച്ചത്
ഉം എന്ത് വിവരണ്ട് അധ്യാപകരൊക്കെ അങ്ങൻത്തൊക്കെ എങ്ങനെ മക്കളെ നമ്മളയക്കാലെ അധ്യാപകരെ എടുത്ത്ന്ന്
ആ അതെ അതോ അവരൊക്കെ ചിന്തിക്കണ്ടേ സ്വന്തം അച്ഛനല്ലേ അപ്പൊ ഞാൻ പറയുമ്പോ ഈ വൃദ്ധസൻതില് കൊണ്ടോയി ആക്കണം എന്ത് കൂ നാടും വീടും കൂടൊന്നും ഇല്ലാത്ത ആൾക്കാരെ ഓലെ സംരക്ഷിക്ക മറ്റുള്ളവര് ആ ബ്ട്ത്തന്നെ സ്വന്തം വീട്ടിൽ തന്നെ ഉം മക്കളെ കൂട്ത്തന്നെ വളർ
ഇതാക്ക അതെ നിന്ന് പോവാനുള്ള ഒരു നിയമം ണ്ടാക്ക അപ്പൊ പിന്നെ വൃദ്ധസാദനത്തിലൊക്കെ അപ്പൊ തന്നെ ആൾക്കാരൊക്കെ തന്നെ പഠിച്ച് ചോളും അങ്ങനെയൊക്കാകുമ്പോ
ആ അങ്ങനൊവുമ്പോ പഠിക്കും കാരണം പണ്ടൊന്ന് പറഞ്ഞാ കൂട്ടു കുടുംബമായിട്ട് ജീവിക്കുന്നല്ലേ വയസ്സായ ആൾക്കാരടുത്തായിരിക്കും ഈ മക്കളൊക്കെ ഉണ്ടാവ പേരകുട്ടികള് ന്നിട്ട് ഓല് പഴേ കഥകളും പാട്ടുകളൊക്കെ പ പാടി കൊടുത്ത് കുടുംബം തന്നെ ഒരു സ്വഖേയ്ന്ന് ഇപ്പൊ ഒരു പ്രായായ ആർക്കും വാണ്ട പ്രായായ അമ്മ മാതാപിതാക്കൾ ഒരു ഭാരാണ്
അതെ സത്യം വല്ലാത്തൊരു അവസ്ഥയാണ് അവരുടെ അവരെ അവസ്തേൽ നമ്മ നമ്മള് എത്തിയാല് പടച്ചോൻ കാക്കട്ടെ എന്നാലും വിചാരിക്കും അങ്ങനൊക്കെ ത്തി കഴിഞ്ഞ എത്രത്തോളം അവരെ മനസ്സ് വേദനിക്കുന്നുണ്ടാവുല്ലേ നമ്മളത്രയും താലോലിച്ച് നമ്മളെ വളർ മക്കളെ വളർത്തീട്ട് വിദ്യാഭ്യാസം നൽകി
ആ പിന്നെന്താ ഓരോ വൃദ്ധസദനത്ത്ന്നും ആ ഓരോ വൃദൃ ഏ വൃ ഇതില് പോയി നോക്കിയാലും ഓരോ ഇന്റർവ്യൂക്ക്‌ട്ത്ത ഓരോ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഓരു കരയാ ഞങ്ങൾ ഞങ്ങളെ മക്കള അങ്ങനെയാണ് പോറ്റിയത് ന്നാള് അവര് രു അമ്മ ഉണ്ട് പറയുന്നു ഞാൻ അങ്ങനെ ഈ കരിങ്കല് ഉണ്ടല്ലോ അത് വെട്ടിയിട്ട് അത് കൊത്തി വെട്ടി വെട്ടി ക പീസാ ക്കീറ്റാണ് എന്റെ മോനെ ഞാൻ അങ്ങനെ പോറ്റി വളർത്തിയതാണ് എന്റെമോനെ ന്നെട്ടും ഇപ്പൊ എന്റെ മോനെ ഉന്നോട് ഇങ്ങനെ ചെയ്തുന്നൊക്കെ കണ്ട് കരയാ
ആഹ് അതന്നെ എല്ലാര് പിന്നെ ചിലരാണെങ്കില് ഭാര്യ ഭർ മര്ച്ചോയ സ അച്ഛൻ മാത്ര ത്ര ഉണ്ടാവാള്ളൂ ചെലര് അങ്ങൻത്തോരെക്കെ നോക്കാൻ ഇതാകുമ്പോ വല്ലാത്ത വെഷമം ഭർത്താവ് മരിച്ചതാണ് അമ്മ മാത് അത്ര ഉള്ളെങ്കി അതും കാര്യം കാന ചെലവിനൊന്നും കൊടുക്കൂല പണിയൊക്കെ പിന്നെ വീട്ടില് പണി അമ്മെ തോന്നും പക്ഷേ അക്കാര്യത്തി പ്രശ്നല്ല പക്ഷെ എന്നിട്ടും മര്യാദക്കെല്ലാം വാങ്ങികൊടുക്ക അച്ഛൻ കൊടുക്കുന്ന പോലെ കൊടുക്കാൻ ആരും ണ്ടാവില്ല
ഉണ്ടാവൂല ശരിക്കും ഗവൺമെന്റ് നല്ലൊരു ശക്തമായിട്ടുള്ള മ മക്ക മക്കൾക്ക് എതിരെ നല്ല നിയമ നടപടികൾ എടുക്കണം അതുപോല തന്നെ ആഹ് ഏഹ് ഇതിനും എടുക്കണം വൃദ്ധസദനങ്ങളൊക്കെ നല്ല വേറെ ആരാരും ഇല്ലാത്തവർക്ക് കൊടു ആഹ് പിന്നെ ഇതിനെതിരെ ഇവരെ സ്വത്തുകളൊക്കെ ഇവർക്ക് തന്നെ കൊടുക്ക കാലശേഷം ഉം മക്കക്ക് വാ മേട കൊടുത്ത അങ്ങനെ ഞ്ഞി മക്കള തീരെ നോക്കാത്ത ഒരു സ് സ്വത്ത് വെ ഗവൺമെന്റിലേക്ക് ത്തോട്ടെ ഞാൻ പറയുമ്പോ അതാ സ്വന്തം അപ്പനേം അമ്മനേം ഒന്ന് നോ ക്കാൻ കഴിയാത്ത ക്ക് ആ സ്വത്തങ് ഗവൺമെന്റ് എടുക്ക ഏറ്റെടുക്കാ ഏതെ പാവങ്ങൾക്ക് കൊടുത്താലും മതിയല്ലോ. ഒന്നുല്ലാത്തവർക്ക്. ഓരോ ഒരു പ്രായയാലും പിനെ ആൾക്കാർക്ക് ഹ് വയസ്സായ ആൾക്കാർക്ക് പോലും വേണ്ട്യത് ഇതാണ് പരിഗണനയാ അല്ലെങ്കിലെ എല്ലാ ആരുല്ലന്നുള്ള ഒറ്റപ്പെടലാണ് ഒരു പ്രായായ ഉണ്ടാവ അപ്പ അത് ഉം
പിന്നെ പണിക്ക് പോ. പണിക്കൊക്കെ പ്രായായി കഴിഞ്ഞാലേയ് ആണങ്ങൾക്ക് ഈ പണിക്കൊ പോകാനൊന്നും കയൂല അപ്പ കയ്യില് പൈസ ഇല്ലാതാകുമ്പൊക്കെ വല്യ ബുദ്ധിമുട്ടാ അപ്പൊ ശെരിക്കീ വന്നോരെന്ത ചെയ്യണ്ടന്ന കാര്യം പണിക്കോവുമ്പം ഒരു ഒരു തുക എടുത്തിട്ട്ച്ഛന്റെ അമ്മന്റെ അച്ഛന്റെ കയ്യുമേ കൊട് ത്ത്ട്ട് ഇത് വെച്ചോളി ഇതെങ്ങനെ മരുന്നോ എന്തോ വാങ്ങിക്കാൻ ഉണ്ടോ അത് വാങ്ങിച്ചോളിന്ന് പറഞ്ഞ് ഇട്ത്ത് കൊടുക്ക കയില് അതൊക്കെച്ചാല് ഒരു വല്യൊരു ഇതാണ് ഓൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ത് വല്യൊരു ഇതാണ് സഹായാണ്
സഹായാണ് പിന്നെ അതു അല്ല ആഹ് പിന്നെന്താ. അതേമാരി ഗവൺമെന്റ് ന്നെ കൊടുക്കണം. വയസ്സായ ആൾക്കാർക്ക്. കൊറച്ച് തുക കൂട്ടികൊടുക്കണം അവർക്കുള്ള ചികിത്സ സൗജന്യാക്കണം. ഇണ്ട് പക്ഷെ കൂട്ടി വാർദ്ധക്യ പെൻഷനൊക്കെ കൂ കൂട്ടികൊടുക്കണം അവർ ക്കുള്ള ചികിത്സ സൗ സൗജന്യാക്കണം അപ്പൊ അവർക്കന്നെ ആര് പരിഗണിച്ചില്ലെങ്കിലും എൻ്റെ ഗവൺമെന്റ് പരിഗണിക്കണ്ട്ന്നല്ലോ ന്നുള്ളൊരു ഇത് അവർക്കും വെരണം തോന്നുവല്ലോ മറ്റേത് ഇങ്ങനെ ഉം മറ്റേത് അവർക്കന്നെ ഒരു ഇതാണ് ആരു നോ കാനില്ല അങ്ങനെപ്രായായ ഒരാള് മരിച്ച്. തൂങ്ങി മരിച്ച് ഇന്നാള് ആരുല്ല ഒറ്റപ്പെടലായിട്ട് ഭാര്യ ഇല്ല ഒക്കെ മരിച്ചോയി ആരുല്ല അയാക്ക് ഒറ്റപ്പെടൽ അനുഭവിച്ച് ട്ട് അങ്ങനൊക്കെ എത്രോ കേസുകളിണ്ട് പാവങ്ങള്
ഞമ്മള് ഞമ്മള് പ്രായായ പ്പ വയസ്സായാവും ന്നുള്ള ചിന്തൊന്നും അങ്ങനെ ആ മക്കക്കൂല അതുംല് ഓരേ മക്കളും ഇതേപോലെ ചെയ്യുന്നുള്ള അതും ഇല്ല അങ്ങനത്തോരെക്കെ ഈ കൊണ്ടോയി ആക്കുന്നത് വിവരം വിദ്യാഭ്യാസം ഉള്ളോരാ. ആഹ്
തെന്നുക്കത്രയേ വീഡിയോ ഉണ്ട് ന്നിട്ടും ആൾക്കാർക്ക് കണ്ണ് തുറക്ണില്ല അതാണ് സത്യം
കണ്ണ് തൊറക്കുന്നില്ല അവർക്ക് നോക്കാനവര് സ്വന്തം അപ്പൻ്റെം അമ്മനേം പോലെ ചെലപ്പം മക്കര്ക്ക് കാണാൻ കഴിയുന്നുണ്ടാവൂല്ല അതാണല്ലോ മെയിനായിട്ടുള്ളത് എങ്ങനെങ്കിലും ഒഴിവാക്കണം ന്നുള്ളെ ഗവൺമെന്റിന് നല്ല ശക്തമായിട്ടുള്ള നടപടിയന്നെ കൊണ്ടുവരണം അങ്ങനത്തെ മ ത്ത്ക്കും. പിന്നെ അവര് മറ്റേ മ് മ് അവരെ വീട്ടി തന്നെ പോ താമസിപ്പിച്ചിട്ട് അവരെ സംരക്ഷിക്ക അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് ന്നാ പിന്നെ പ്രത്രേകിച്ചൊന്നില്ലല്ലോ
വേറെ എന്തൊക്കയാന്ന് ന്റെ വീട്ടിലെ അന്റെ ഫുഡൊക്കെ ആയോ
ആഹ് ഓഹ് ഫുഡൊക്കെ എല്ലാരും കയിച്ച് നീ കുറച്ചയിഞ്ഞട്ട് കെടക്കുള്ളൂ ആഹ് ഓഹ് നേരത്തെ കഴിക്കും ഉം മക്കളൊക്കെ ഇണ്ട് ഇവിടെ എല്ലാം ടി വി ഫോണിന്റെ മുമ്പിലാ ഓ ആഹ് പഠിത്തൊന്നുല്ല, ഫോണിന്റെ മുമ്പിലാ.
ഏഹ് അയ് ശെരി ഞാനതാ പഠിക്യാനാക്കി നാളെ ലീവാണെങ്കിലും കൂടീട്ട് ഇഷ്ടം പോലെ ഇത് പഠിക്കാനിള്ളത് കൊടു വായനാ ദിനം പ്പെല്ലന്ന് ഏഹ് വായനാ ദിനല്ലേ അപ്പൊ അതിൻ്റെ സംബന്ധി കൊടുത്തക്കുണു വർക്കുകള്, അപ്പൊ അത് ചെയ്യാണ്.
ആഹ് ഓക്കെ ശെരി